ഓഹ്
ഹലോ.
കേക്കാവോ എന്തെ നീ പോയില്ലേ തിരിച്ച്.
ഏഹ് പോവാ.
തിരിച്ചു പോയില്ല. ആണാ ഞാനേ ഒരു കാര്യം ആഹ് ഞാനൊരു കാര്യുടി ചോയ്ക്കാൻ വിളിച്ചതാ.
ആഹ് ചോയ്ച്ചോ?
അതെ എന്റെ ഇവിടെ ചേട്ടന്റെ കൊച്ചിന്റെ അപ്പൊ അവ ക്ക് ഇതുപോലെ നഴ്സിംഗ് പഠിക്കാനായിട്ട് താല്പര്യം അപ്പൊ അവിടെ എങ്ങനെയാണ് ഫീസ് അങ്ങനെ. മിഷന്റെ കാര്യങ്ങളന്നൊക്കെ അിയാൻ വേണ്ടിയിട്ടാ.
ഏ.
ജി എൻ എം ആണോ, ബി എസ് സി ആണോ.
ആഹ് രണ്ടിന്റെേയും പറഞ്ഞു എന്നിട്ടേ ഏതാന്ന് വെച്ചാ അവളോട് പറയാലോ അവര് ഏതാ എടുക്കണേന്ന് എനിക്കറിയില്ല. ഇത് രണ്ട് ചോദിച്ചിട്ട് പറയാനാ പറഞ്ഞത്.
ആ ജി എൻ എം നാണെങ്കിൽ ഒരു നാല്. മറ്റതാണെങ്കി എട്ട് ആ ഒരു ഇതാരിക്കും
അപ്പൊ എത്ര ആ എത്ര വർഷത്തെ കോഴ്സ്.
ബി എസ് സി ക്ക് നാല് ജി എൻ എമ്മിന് മൂന്ന്.
മൂന്ന് കൊല്ലം ഈ ബി എസ് സി, ജി എൻ എമ്മും തമ്മിലെന്താ വ്യത്യാസം?
ജി എൻ എമ്മിന് ഇത് തീയറി കൊറവാ. പ്രാക്റ്റിക്കലാ കൂടുതല് ആഹ്.
ബി എസ് സി, ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുമ്പോ അത് ഇത്തിരികൂടി നല്ലതണാ.
ആ ബി എസ് സിന്ന് പറയുമ്പോത്തേക്കും കുറച്ചും കൂടിണ്ട് ജനറൽ ജി എൻ എം എന്ന് പറയുമ്പഴ്ത്തേക്കും. പ്രാക്ടിക്കലാണല്ലോ കൂടുതല് തിയറി കുറവാ.
തിയറി കൊറവാണ് അപ്പൊ ഈ ഡോക്ടറെ റേ കൂടെ എപ്പോഴും അസിസ്റ്റ് ചെയ്യാനായിട്ട് ഏതാ നല്ലത്?
ബി എസ് സി യാ നല്ലത് ഇതിപ്പ ജി എൻ എം എടുത്തിട്ട് പോസ് പോസ്റ്റ് ബി എസ് സി അതെടുക്കേണ്ടിവരും ജി എൻ എം എടുത്താ പോസ്റ്റ് ബി എസ് സി എടുക്കണം രണ്ട് വർഷം. അതിലും നല്ലത് ബി എസ് സി എട്ക്കണെല്ലേ.
പോസ്റ്റ്ന്ന് പറയുമ്പോ നമ്മള് ഈ ഡിഗ്രിക്ക് പി ജി ചെയ്യണ പോലെയാണോ.
ആ.
അതുപോലെയാണോ.
ആഹ് അത് അപ്പ അതിനേക്കാൾ നല്ലത് ബി എസ് സി യാണ്.
ആ ഇത് ആണ.
ആ
പറഞ്ഞോ.
അതല്ലല്ലെ ബി എസ് സി ആണ് ഇവിടുത്തെ.
ബി എസ് സി യ എട്ക്കണല്ലേ ആ പിന്നില്ലേ മറ്റേ നമ്മുട. ഈ നിങ്ങൾ ബാംഗ്ലൂർ കോളെജ് ഇങ്ങനെ മലയാളി വാല്യൂള്ളസർട്ടിഫിക്കറ്റ് ഒക്കെ ആണോ?
ഞങ്ങടെ കോളേജ് ആ കൊഴപ്പല്ല സർട്ടിഫിക്കറ്റൊക്ക കിട്ടും. ഗ്രാജുഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
ആണ.
മലയാളീസ എന്റെ കോളേജിന്റെ പേര് പി എം എസ്. ബാക്കി നല്ല കോളേജ്ക്കെണ്ട് ഉം.
ആണ അപ്പൊ ഈ ഹോസ്റ്റല് അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് കാശണ ഹോസ്റ്റലും.
ഇല്ല എല്ലാം ഇൻക്ലൂഡ് ആക്കിട്ട.
ആണല്ലേ ഈ നാല് ലക്ഷം ജനറൽ ആണെങ്കിലെ. എന്താണ് ജനറൽ നഴ്സിങ്ങിന് എത്രയാണ് മൂന്നാ.
ജി എൻ എം. എമ്മ്.
ആ ഹലോ ക്ലിയർ ആവണില്ല. മൂന്ന് മറ്റേത് ബി എസ് സിക്ക്. നാല് അതിന് വർഷോം കൂടുതലായിരിക്കുന്ന് തോന്നണല്ലേ. ഏ ഏഴ് കൊടുക്കണം അല്ലേ നാല് വർഷം കൊണ്ട് അതപ്പോ. ഒറ്റെയടിക്ക് നമ്മള് അടക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര മാസം കൂടുമ്പോ അടച്ചാ മതിയോ? കോഴ്സ് തീരുന്നേന് മുമ്പ്
ആ ലോണ് ഇണ്ടല്ലോ
അങ്ങനെയാണ് ലോണ് എടുത്ത് നമുക്ക് അതായത് നമ്മള് എക്സാം ടൈം ആവുമ്പോ അടച്ചാ മതി ഇത് അടക്കാണ്ട് ഒര് എക്സാം എഴ്തിക്കില്ല
ഇല്ലാ
ആ അല്ല ഞാൻ ഓർത്തേ ഇപ്പ മൂന്നു കൊല്ലം നാല് കൊല്ലം പഠിക്കണ്ണ്ടല്ലോ അപ്പ ഈ പഠിക്കണേന്റെ ഉള്ളിൽ ഉള്ളിൽ ഫുള്ള് അടച്ച് തീർത്താതിന്നോർത്ത് അതാ ഞാൻ ചോയിച്ചെത്
ഒര് വർഷം
ഒരു വർഷത്തേക്കാണ്
ആ
ആഹാ അപ്പൊ അവള് അങ്ങട്ട് വെര്ണന്ന് പർഞ്ഞെപ്പം അവര് ഫ്രണ്ട്സ് എല്ലാരും കൂടി വരാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇവര് പ്ലാൻ ചെയ്തിട്ട് നേഴ്സിംങ്ങ് എട്ക്കാനായിട്ട് ഇപ്പൊ ബി എസ് സി ആണോ എന്താണോ എന്നറിയില്ല ഇവരെരു അഞ്ചാറ് പേരുണ്ട് അപ്പ ഞാൻ പറ്ഞ്ഞ് ഇങ്ങനെ എന്റെ സിസ്റ്റ്ർ ഇണ്ട് അപ്പൊ അവ്ടെ വർക്കെയ്യ് അപ്പോ ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങടെ കോളേജില് അഡ്മിഷനൊക്കെ തൊടങ്ങാറായോ? ഹലോ ഹലോ
ആഹ് റെയ്ഞ്ച്
ആഹ് റെയ്ഞ്ച് പോണതാ നിങ്ങളെ വ്ടുള്ളെ കോളേജില് അഡ്മിഷൻ തൊടങ്ങാറായോ? ആണല്ലേ ഈ അഡ്മിഷൻ എടുക്കാൻ വെരുമ്പോ എന്തെ ക്കെ കൊണ്ടൊരൊണ്ടോ
നമ്മടാ ആ എ പത് എസ് എൽ സിടെയ് പ്ലസ് റ്റുവിന്റെയും റിസെൾട്ട് ഒതൊറിജിനൊലി പിന്നേ നമ്മളെ ആധാർ കാർഡ്
അഹ് കൊണ്ടർണ്ണം ആഹ്. ഈ ഹോസ്റ്റല്‌ വന്ന് കഴിഞ്ഞാ ഞമ്മക്ക് പൊർത്തുന്നുള്ളോർക്ക് എപ്പെഴും കാണാനൊക്കെ വെരാൻ പറ്റൊ?
ആ വെരാം
കൊഴപ്പൊന്നുല്ലാലേ അല്ലെ ഈ ഹോസ്റ്റെല് എടുക്കാൻ നിർബന്ധണ്ടോ അല്ലെങ്കി ഇങ്ങെ പെയ്ൻ ഗെസ്റ്റ്പോലെ ഒക്കെ താമസിക്കല്ലോ അങ്ങെനെ നിർ ത്തോ അല്ലെങ്കി ഹോസ്റ്റലിൽ തന്നെ താമസിക്കണം നിർബദ്ധോ?
ഞങ്ങളെ ഇവടെ ഹോസ്റ്റലിൽ താമസിക്കണ്ട മിക്കവെരും പൊർത്താ
ആണല്ലേ അപ്പൊ അങ്ങെനെ കൊഴപ്പൊന്നുല്ല്യാ നമുക്ക് ഇഷ്ട്ടൊള്ളോടത്ത് താമസിക്കാം പിന്ന ഹാ കോളേജിന്റെ ഹോസ്റ്റൽ ഇണ്ടന്നെള്ളൂ അല്ലേ?
ആഹ് ആണല്ലേ ആ അപ്പൊ കൊഴപ്പൊല്ലാ അപ്പാ ആ ഇത് ആ എഹേ എത്ര പേരുണ്ടാവും നിങ്ങളുടെ കോളേജിൽ ഒരുവിധം ഫുള്ള് മലയാളികളാണോ?
ആഹ് ഫുള് മലയാളികളാ അത് ഒന്ന് രണ്ടുപേരെ ഇണ്ടാവാെള്ളൂ
ആഹ് ഇവെര് ബാംഗ്ലൂർവാണ് അപ്പ ഇവടെ ചേച്ചിയൊക്കെ പറയ്ണത് ബാംഗ്ലൂരിലൊക്കെ പറയ്മ്പോ എല്ലാർക്കും ഒറ്റയ്ക്ക് പോയി പഠിക്കണോലോ അതോണ്ടൊരു പേടിയാണ് അപ്പെ ഞാൻ പർഞ്ഞ് ഇങ്ങെനെ ഞമ്മക്ക് പരിചയത്തിന് ഒരാളുണ്ടെങ്കി കൊഴപ്പൊല്ലല്ലോ വിവരങ്ങളൊക്കെ അറിയാലോ അപ്പ അങ്ങെനേന്ന് ആ കൊഴപ്പൊന്നുല്ലാ ഈ ന്നമ്മ ക്ക് പൊർത്ത്ന്നൊക്കെ ഭക്ഷണം കഴ്‌ച്ച് കേറാം ഹോസ്റ്റലിന്നേന്നെ കഴിക്കണം നിർ
അത് ഓഡറാക്കാന്നൊള്ളൂ.
ആഹ് അത് ഇങ്ങെനെ ഓർഡെർ എടുക്കു അപ്പം അവര് മറ്റേ ആർക്ക് ഫുഡ് വേണംന്ന്.
ആഹ്
ഉം അല്ല അവട്ത്തെ ഫുടൊക്കെ ന്നമ്മക്ക് പിടിക്കോ ന്നമ്മളെ കേരള ഫുഡ് തന്നെയാണോ അപ്പൊ അല്ലെങ്കില്
ആഹ് ഞങ്ങളെ കോളേജില് മലയാളികളാ ഇണ്ടാക്ക്ണെ.
ആണല്ലേ അപ്പം കൊഴപ്പൂല്ല അല്ലാതെ നമ്മക്ക് മലയാളികൾക്ക് പ്രത്യേക ഫുഡ് അങ്ങനെ ഇല്ലല്ലേ അതായെത് ചി അവര്ടെ ന്നമ്മടെ രീതിയിലുള്ള ചോറുകൾ അങ്ങനൊന്നും ഇല്ലാല്ലേ.
ചോറ് അങ്ങെനെയില്ല ചോറ് അവടെത്തെ ചോറാ.
ആണല്ലേ കറിയൊക്കെ വ്യത്യാസം. ആഹ് പിന്നാ ഓരോ ദിവസം ഓരോ വ്യത്യസ്ഥ കറികളൊക്കെ ഈ ചായ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ?
നല്ലെ അങ്ങെനെ ന്നാ മാറി മാറി തെരും ഇഡ്ലി, ദോശ- അങ്ങനെ
ആണല്ലേ ഫുഡൊന്നും കൊഴപ്പൂല്ല. നല്ലെതാ തോന്ന്ണ്ട്?
ഫുഡ് നല്ലാ.
ആണല്ലേ ആഹ് അപ്പൊ കൊഴപ്പൂല്ല. നല്ല സാധനം ചെലവുള്ളത് ഇപ്പം ക്ഷണം കഴിക്കൂല മർ ഹോസ്റ്റൽ ഫുഡ് ഇണ്ടാക്കാൻ പറയുമ്പം ന്നമ്മക്ക് ഇതാവും ആ അപ്പ അതാ ഈ ഓല് നോക്ക്ണെ ഒന്നല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിർ ആഹ് പറ്റിയില്ലെങ്കില് പെ പെയിൻഗെസ്റ്റായിട്ട് നിർത്താൻ വേണ്ടീട്ടാണ്. അപ്പ ഇവരെ എല്ലാരു കൂടി റൂം എടുത്തോളല്ലോ അപ്പൊ അവടെന്ന് ഫുഡൊക്കെ കൊട്ക്കാണെ കൊഴപ്പൂല്ല. ആഹ് പക്ഷെ പീ പി ജിക്ക് ഭയങ്കര കാശാന്ന് തോന്ന്ണല്ലെ ഇവടെ ഒരാക്ക് എത്ര രൂപയൊക്കെ വെരും മാക്സിമം?
ഇതില് എന്റെ ഒരു കൂട്ടാര്ത്തി പി ജിയിലാണ്. ഹലോ ആഹ് അപ്പ അവക്കെന്തുവാ ആഹ് പത്തില് താഴെ വന്നെന്ന് പറഞ്ഞു കാര്ണം ഒരാക്ക് നാലായിരം. അങ്ങനെന്തേ സ
പോരാതെആ അതത് ഭക്ഷണം അടക്കാണ് ആഹ് അതെ അതായത് ഒരു മാസാണോ ഒരാൾക്ക് നാലായിരം? അല്ലേ
ആഹ്
ആഹ് അപ്പം എങ്ങനെ വെല്യ വിസ്താര ആയിട്ടുള്ള വീടാണോ? അല്ലെങ്കിൽ ഒരു മുറി അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കുവ അല്ലെങ്കിൽ- ഇത്ര മുറീൽ ഇത്ര പേര്ന്നാണോ?
ചടപ്പാ ഒരു ബിചേർ ഒണ്ടാവും പിന്നെ ഒരു ബീച്ചേർ ഒണ്ടാവും അങ്ങനെ ഒന്നും ആഹ്
ആഹ് ആഹ് അപ്പൊ കൊഴപ്പോല്ല. എന്നാ പിന്നെ ആ പി നോക്കട്ടെ ഹോസ്റ്റലിൽ നിർത്തി നോക്കാല്ലേ? എന്നട്ട് പറ്റിയി ഇല്ലെങ്കിൽ പീജിയിലോട്ട് നോക്കിയാപ്പോരേ.
ആക്കിയാ മതി
ആഹ് പി ജി ഓക്കെ ആ പിന്നെ ഇവിടെ പി ജി ഒന്നും കിട്ടാൻ ഇ അങ്ങനാ ഇത് ഇല്ലാ അല്ലേ പോയെത് നമുക്ക് എടുക്കാൻ പറ്റൂലേ.
ആഹ്
ഹലോ ആ റേഞ്ച് പോണ്ടല്ലേ ഞാൻ അ ആഹ് അപ്പൊ ഞാ
റേഞ്ച് പോണ്ട്.
ഹലോ
ഹലോ
ആഹ് പറഞ്ഞോ ആഹ് വേറെ ഈ നേഴ്സിങ്ങിന്റെ തന്നെ വേറെ എന്തൊക്കെ കോഴ്സ് ഉണ്ട്
വേറെ എന്തോവാ വേറെ മറ്റേ ഹലോ
ആഹ് കേക്കണണ്ട്
ആം വേറെ എന്നാ ഫിസിയോതെറാപ്പി അങ്ങനെ എന്തൊക്കെ എടുക്കാവോ അല്ലാണ്ട്
കൊറേണ്ട് അല്ലേ ആ നിങ്ങടെ ഈ മിഷൻ സ്റ്റാർട്ട്കുമ്പ ഒരു പെയ്ജ് ഇങ്ങനെ കിട്ടൂലെ എന്തൊക്കെ കോഴ്സ്കള് ഇണ്ട് കോഴ്സ്സിന് ഒക്കെ എത്ര റേറ്റന്ന് കേട്ടാ അതൊക്കെ ഒണ്ടെങ്കിൽ ഒന്ന് അയ് അയ് ചെന്നെ ഞാന് അവർക്ക് അയച്ചു കൊടുക്ക പറയണേ നല്ലത് അവർക്ക് അത് അയച്ച് കൊടുക്കണത് ആണല്ലോ
ആഹ് അയച്ച് തരാം
നീ ഇപ്പ എത്രമത്തെ വർഷായി പഠിക്കാൻ തൊടങ്ങിട്ട്
ലാസ്റ്റ് ഇയർ
ലാസ്റ്റ് ഇയർ ആണ് അപ്പ ഈ ഒരു കൊല്ലം കൂടി എണ്ടാവുള്ള അല്ലേ അത് കഴിമ്പം ഇങ്ങോട്ട് പോരും അപ്പ ഈ നേഴ്സിംഗ് ഇപ്പ നമ്മ പഠിച്ച് എല്ലാം പാസായി കഴിഞ്ഞ പോസ്റ്റിങ് അവിടെ തന്നെ തരുവോളള
ഇല്ല ഇല്ല
നമ്മള നാട്ടിൽ കിട്ടും ആണ് ആണ് ഇത് ബോണ്ട് എണ്ടാവോ നമ്മള് ഇങ്ങനെ എടുക്കുമ്പോ
ചെലടത്തണോ ചെലയിടത്ത് ഒണ്ടാവല്ലോ എന്റെ എടുത്ത്ത്തില്ല
പൊണ്ട് എടുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല അല്ലേ അവിടന്ന് ഹലോ
അവര് പറയണ്
ആണല്ലേ അതാണ് ബോണ്ടിന്റെ പ്രശ്നം
ആഹ്
നീ ഇവിടെ കിട്ടി എവിടെ നോക്കൂ ഏത് ഹോസ്പിറ്റലാ നല്ലത് നോകാൻ അങ്ങനെ വന്നാ നമ്മള നാട്ടില്
അത് എല്ലാരും പറയണ ലിസിന്നാ
ലിസി ഹോസ്
ആഹ്
കൊഴപ്പുല്ല അപ്പൊ നമ്മള് അങ്ങനെ ഫ്രഷേഴ്സിനെക്കെ അവര് എടു ക്കും അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല ആഹ് അപൊ കൊഴു പ്പുല നല്ല നീ ഇപ്പ ഏതാ ബി എസ് സി ആണോ അല്ലെങ്കിൽ മറ്റേതാണോ പഠിക്കണത്
ഞാൻ ജീ എൻ എം
ജി എൻ എം ആഹ് കൊഴപ്പുലല്ലോ ജോലി എന്തായാലുറപ്പാണ് അപ്പ നിങ്ങക്ക് ഇങ്ങനെ പ്രാക്ടീസയ്യുന്നന്റെക്കെ സാലറിയക്കെ ഉണ്ടോ
അത് ലാസ് റ്റിയറിൽ എന്തോ കിട്ടുന്നപറയണ്ടായി ഇന്റേൺഷിപ്പ് കൊടുക്കുമ്പോ ആഹ്
ഇത്പോലെ ആഹ് അത് കൊള്ളാട്ടാ നല്ലകാര്യണ് അപ്പൊ
ഉംഹ് ഏഹ്
എന്റെ ഡീറ്റെസ് കൂടുതലാണല്ലോ അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് നമ്മുടെ നാട്ടിൽ പൈസ കൂടുതലാണല്ലോ ആഹ് അതൊണ്ട് ചോയിച്ചതാണ് ഞാൻ അതാ നീ മറ്റേ നിങ്ങളടെ മറ്റേ ഇതിന്റെ ഇത് അയച്ചിട് ഞാൻ അവർക്ക് അയച്ചൊടുക്ക ഇതൊക്കെ പറയാ
അയച്ചെരാ
ന്നാഹ്
ന്നാഹ് ആഹ് ശെരി